ഹലോ?
ആഹ് കേക്കുന്നോ?
എന്താണ് ചായൊക്കെ കുടിച്ചോ?
ചായ കുടിച്ചിട്ടാ മക്കൾ കുടിച്ചിട്ട് പോവാങ്കിന്നാണ്ട്,
ഇന്ന് സ്കൂളുണ്ടാ?
ആഹ് മോൻക്ക് ഇന്നലെ വെള്ളിയാഴ്ച ഉണ്ടായില്ല അതുകൊണ്ട്, ശനിയാഴ്ച ഓൻക്ക് എപ്പളും വെള്ളിയാഴ്ച ഇണ്ടാവല, മുസ്ലിം സ്കൂള് അതുകൊണ്ട് വെള്ളിയാഴ്ച ഇല്ല, വെള്ളിയാഴ് പള്ളിക്ക് പോവാനുണ്ടാന്നല്ലേ,
അതെ, അതെ, ആഹ്, ആഹ്
അങ്ങനെ മോ മോളിപ്പ പോയി മോന് പോ അങ്ങനെർങ്ങ.
ക്ക് സമാധാനത്തി കുടിക്കാൻ വേണ്ടിട്ടാ.
ആഹ് രാവിലെ ഒന്നിച്ചിട്ട് കുടിക്കാൻ പറ്റുന്നില്ല. ഒരൂരാള് ഓരോരോ ടൈമിന് പോകുന്നത് പിള്ളേര്.
അതെ, അതെ അവര് തെരക്കിന് തിന്നുന്നതും അല്ലെ,
ആഹ് അത് പിന്നെ അവര് കഴിക്കുന്നില്ല മോള് ഇത് കഴിക്കാ തന്നെ പോയി രാവിലെ അങ്ങനെ. കഴിക്കാൻ പറ്റുന്നില്ലാലൊ.
അപ്പൊ എന്തെങ്കിലും കൊണ്ടോവോ?
ആഹ്. കറിയെല്ലാംനല്ല ചിക്കൻ കറി അങ്ങനത്തെല്ലാം ഉണ്ടെങ്കി കൊണ്ടോവും മീൻ കറി എന്തും ഉണ്ടേലും കൊണ്ടോവുല. പിന്ന ആടുന്ന് എന്തെങ്കോ ഫ്രണ്ട്സിന്റെടെക്കെ ഫുഡ് കഴിക്കും.
ആഹ്, ആഹ്, ആഹ്, ആഹ് അങ്ങനെ.
എപ്പങ്കൊ ഇല്ലങ്ങനെ അധികം കൊണ്ടോവും ടിഫിനില്.
ആഹ്.
ഏത് അങ്ങനെ. നല്ല മഴ രാവിലെ ഇപ്പൊ അങ്ങനെ കൊറഞ്ഞ്.
ഉം നല്ല മഴാണ് നിപ്പം കുറഞ്ഞിട്ടുണ്ട് വെയില് വന്നാ മതിയേന്. കൊറേ തുണികള് ഒണക്കാനുണ്ട്.
മൂന്നൂസ ആയല്ല നല്ല മൂന്നു നാലിസ ആയില്ലെ മയന്നെ.
ഒരേ മഴ നിന്നിട്ടേല ഇന്നലെല്ല എന്തൊരു മഴയാന്നറിയൊ,
അതെ നല്ല കാറ്റും മഴവും ഉണ്ടായി ഇന്നലെ,
റ്റ്റും മഴയോ ആ കാററ്റ് വരുമ്പോ ഷീറ്റിനുള്ളിൽ ഇട്ടാൽ പോലും, നനീന്ന് ഉം ആ മഴ അതായിട്ട് അതെന്നെ പർഞ്ഞെ അയ്യോ എന്തൊരു കഷ്ട ഇപ്പട് മഴ വന്നാലും കഷ്ടപ്പാട് വന്നിട്ടില്ലെങ്കിലും
ഏഹ് ഉള്ളിലിടു എന്നാലും ഒരു ഒണിങ്ങി കി ട്ടുന്നില്ല അല്ലെ ഒരു വെയിൽ വന്ന അത്ര സമാധാനം ആന്നില്ല തുണിക്ക്,
വെയ്ലൊണ്ട്, ഉണങ്ങുന്ന പോലെ ആവുന്നേ ഇല്ല,
ഇല്ല ഇല്ല അതെന്നെ കുട്ടികൾക്ക് ഇന്ന് സ്കൂള് ഇല്ലാന്നല്ലേ,
ഇല്ല ഇല്ല മദ്രസെ പോയിട്ടുണ്ട്,
ആഹ് ഉ ആര് ഉണ്ടത് ഉമ്മ ഉണ്ടോ?
ഇല്ലല്ല നമ്മള് മാത്രേ ഉള്ളൂ,
അപ്പൊ നീ അങ്ങനെല്ലവാ നേരത്തെ ചായ കുടിക്കുന്നുണ്ട്ന്ന് പർഞ്ഞെ,
ഉമ്മാമ ഉപ്പാന്റെമ്മ,
ഉപ്പാന്റെ നിന്റെ ഉപ്പാന്റെ ഉമ്മയാ അവന്റെ ഹസ്ബൻറിന്റെയാ,
എന്റെത്,
അതെയാ, നിന്റെ ഉപ്പാന്റെ ഉമ്മ നിന്റെ അടുത്താ നിക്കുന്നെ?
അതെടക്ക് വരുന്നത്, ഉം എന്റെ ഉമ്മില്ല. എന്റെ ഉമ്മയും ഉപ്പി ഇല്ല രണ്ടാളും മരിച്ച് പോയതാ
അതെ യാ
ഉം ഉം
ഉപ്പാന്റെ ഉമ്മ ഉണ്ട്
ആഹ് അവരുണ്ട് ഉപ്പാക്കും ഉമ്മാക്കും അസുഖമായിട്ട് അങ്ങനെ വയുതാ ഉം
ഉമ്മ ഈ ഉമ്മാമ എങ്ങനെ വാസ
ആഹ് തൊണ്ണൂറ് ഉം പണി നടക്കന്ന പറ്റൂല തൊണ്ണൂറ് തൊണ്ണൂറ്റി ഉം അത്ര ഇപ്പ ഇണ്ടാവും ഉം
സംസ അല്ലാം
ഒക്ക ചെയ്യും അവരെ കാര്യങ്ങളൊക്കെ ചെയ്യും കുഴപ്പൊന്നുമില്ല പണിയെടുക്കാ പറ്റുല്ലന്നേ ഉള്ളൂ
ഉം അതെയാ അ അങ്ങനെങ് ചെയ്യല്ലോ അല്ലോ അൽഹംദുലില്ല
ആതന്നെ
ആന് തൊണ്ണൂറ് വയസായഅല്ല കുഞമ്മക്കല്ല അങ്ങനത്തെ മാമ ഉമ്മാമ ഒന്നും ഇല്ലേല്ല
ആഹ്
മരിച്ച് പറിയ മുമ്പെ മരിച്ച്
ആഹ് എന്റെ ഉപ്പക്കെന്നെ ഉപ്പ മരിക്കുമതന്നെ അമ്പത്തഞ്ചച് വയസ്എങ്ങനെ ഒപ്പൊക്ക ഉണ്ടായി ആഹ് ഒപ്പം മൂന്നാമത്തത് തന്നപ്പ അ മൂത്ത മുത്താപ്പില ഇഴത് വയസ്സ് ല്ലായവരില്ല ഉണ്ട് എഴുപത് എഴുപത്തചു വയസ്സായ മൂത്ത ഉമ്മാമ്മന്റെ
ആഹ് ആഹ് ആഹ്
ഇപ്പ പിന്നെ ഉമ്മാമക്ക് ഉം
അതന്നാ നിന്റെ എടുത്ത് നിക്കുന്നതാ ഇല്ലാങ്കടെ ഇവടെ നിക്കല്
മക്കള് എടുത്ത് ആമ ആമ മക്കളാണ് ഫുള് ആറ് ആമ്മക്കള് മിഞ്ഞാന്ന് വന്ന്
ഉം കുറച്ച്സം നിക്കോന്തല്ലേ
ഉം കുർചുസം നിക്കും
ഉം അത് മാപ്പിള പോയ
ഇല്ല ഇന്ന് ഒരിക്ക് പണി ഇല്ല തോന്നു ഉറക്കാം ഉം അതൊണ്ട ഞാൻ പറഞ്ഞെ ഞാന് എനിക്ക് ഇവിടെ അടുക്കളെൽ നിന്നിട്ട് ആൾക്ക് ഇവിടെ ഇര്ന്നാലെ ശരിയാവുല ആര വിളി ക്കൻ ആയാലും അതൊട ഞാൻ ഇങ്ങനെ പറഞ്ഞെ
അതെ
ഉം
പി
പിന്നെ പണികളൊക്കെ
പണികളൊക്കെ ആഹ് ഭക്ഷണം രാവിലത്തെ റെഡിയായി കുട്ടികളും ഞാനും കഴിക്കണ്ട ഉച്ചകൊക്കെ എന്തെങ്കും വെക്കണം ചോറണ്ടാക്കണോ സാദാ ചോറ് പിന്നെന്തോ‌ കറി എന്തന്നറിയില്ല പരിപ്പ എന്തെങ്കും വെക
ഇപ്പ എന്ത് രാവിലെ എന്താ ഉണ്ടാക്കിയെ
രാവിലെ ദോശുട്ട് ദോശവും പരി പ്പൊക്കെ കറി ഉണ്ടായിരുന്നു
ആഹ് ആഹ്
ചിക്കൻ കറി ഉണ്ടായി ഇന്നലത്തെ കൊറച്ചു
ആഹ് ആഹ്
അതെല്ലാം ഉണ്ട് ഉച്ചകക്ക് ബന്താമാണ് ഉച്ചക്ക് പിന്നെ അങ്ങനെ പ്രശ്ന ഇല്ല തിരക്കില്ല മക്കള ഇല്ലല്ല ചോറിണ്ട് കൊറച്ച് ഇന്നലത്തെ ഫ്രിഡ്ജില്
എന്നാലി കറി എന്താ ഉണ്ടാക്ക അതാണ്
ആഹ് എപ്പ തന്നെ ചോക്കൂന്ന് കറി തൻനെ ടെൻഷനന്ന് എന്തു ഉണ്ടാക്കും എന്തുണ്ടാക്കും എന്ന്
ത്തു രാവിലെ ഉച്ചേക്കു രാത്രി തന്നെ പ്രാന്ത് പിടിക്കും ഞാനത്പറ ആരെങ്കിലും അത് ഇന്നത് വെച്ചോന്ന്പറഞ്ഞിട്ട് പറഞ്ഞു തരാനുണ്ടെങ്കിൽ പിന്നേം സമാധാനണ് ഇത് നമ്മള തന്നെ ചിന്തിക്കണം നമ്മള തന്നെ കണ്ടുപിടിക്കണം
അതെ
ഉം
ക്കലല്ലാം കഴിഞ്ഞ
ഉം ഞാൻ ഇന്നലെ അലക്കിട്ടില്ല തുണി വിശിട സ്ഥലവില്ല പിന്നെ അലക്കിട്ടന്ന വേണ്ടേ ഇന്നത്തെതെല്ല അല്ലക്കാനണ്ട് ഉം ആഹ് എന്നിട്ടനയാ രാവിലാന്നെ മഴയാ അന എന്തൊരു മഴയാ കഴിഞ്ഞതന്ന് പറയാ അതന്നെ ഉം ഇപ്പം കുറഞ്ഞിട്ടുണ്ട് വെയില് വന്നോട്ടേന്ന് വിചാരിക്കുനുസ്
ഉം എപ്പൊ അങ്ങനെ രാവിലും വൈകുന്നേരം സ്കൂൾ വിടുന്ന സമയ
ആതാ ഉം ആ സ്കൂള് വിട്ന്ന സമയത്ത് നല്ല മഴയാരിക്കും ഉം രാവിലെ നേരത്തെ എണീക്കുവോ ഞാൻ ചായ മാത്രം കുടിച്ചു ഭക്ഷണം കഴിച്ച് ഒന്നും ഇല്ല
ആഹ് വെറും ചായ
ഉം
എന്ത് വെറും ചായക്ക്‌ എന്താ കൂട്ടോ
എന്തെങ്കിലും റൊട്ടിയോ ബിസ്കറ്റോ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടാക്കും
ആഹ് ഞങ്ങക്ക് അങ്ങനെ ശീലവില്ലേ വെറും ചായ കുടിച്ചിട്ട്
ഉം
അപ്പത്തിന് തന്നെ ചായ കുടിക്കും ചായയല്ല കോഫി ചായ കുടിക്കല് ഇല്ല
എല്ലാരും കോഫിന്റെ ആൾക്കാരാ
എന്റെ ഹസ്ബൻഡ് മാത്രല്ല പിന്നെ ഞാൻക്ക് കോഫി വെക്കുമ്പോ- ക്ക് പിള്ളേർക്ക് കോഫി പിന്നെ അതന്നെ ഭേദായി പിന്നെ പിള്ളേരും കോഫി തന്നെ
ആഹ്
ഒരാൾക്ക് വേണ്ടിട്ട് ആക്കുന്നതന്നെ ഹസ്ബൻഡന് ചായ എപ്പാ അപ്പ വേണം
ചായ തന്നെയൊ
ഉം ചായ കൂടുതൽ
ആഹാ
പിന്നെ
നമ്മള് എന്തായാലും രാവിലെ ചായ ഉണ്ടാക്കിയിടെ വെക്കും പിന്നെ അത് എന്തായാലും രാവിലെ തന്നെ കുടിക്കും പിന്നെ ഭക്ഷണം കഴിക്കല് ഇപ്പൊ ഞാന് ഇവര് സ്കൂളി എല്ലാം പോവുന്ന ടൈം ആവുമ്പോ ഇവര് പോയി ഒപ്പം ഞാൻ കഴിക്കും ആണുങ്ങളുണ്ടെങ്കി പിന്നെ അത് പത്തുമണി പതിനൊന്ന് മണിയെല്ലാം കണക്ക്‌ തന്നെ
ആ ഹസ്ബൻഡ് രണ്ട ഇരി ആയിട്ടോ ഒന്നിച്ച് കഴിക്കല
ആഹ് ഞാൻ പിന്നെ എല് ചൂടോടെ കഴിക്കുന്ന ആൾക്കാരാണ് ഈ പത്തിരില് ആണെങ്കില് - ചുട്ട് വെക്കൂല ദോശയോ പൂരിയോ അങ്ങനത്തെയാണ് അങ്ങ് ആ സമയത്ത് ചുട്ട് കൊടുക്കുക ചെയ്യാ
ആഹാ അതെ ദോശ എല്ലാം ചുട്ട് വെച്ചാല് പാങ്ങില്ല അല്ലേ
ആ ഒരു ആഹാ തിന്നാൻ എന്തോ പോലെ ഉണ്ടാവൂ
അതെ അതെ ദോശയായാലും ഞാന് അങ്ങനെ ചുടുമ്പം പിന്നെ - മക്കള് തിന്നും
അങ്ങനെ തന്നെ ഉം അങ്ങനെ തന്നെ ആക്കലാ നമ്മുക്കൊന്നും തിന്നാൻ കഴിയുന്നില്ലല്ലോ തഴി ഞ്ഞ ഉള്ള വരെ പറയാൻ അത് അങ്ങനെ ആയൊണ്ട് എനി ഇപ്പൊ എന്ത് പണിയാ അലക്കല് ഇല്ലേ
അലക്കല് ഇണ്ട് എപ്പൊ അല ക്കല്ണ്ടാവും എന്നാലും- അലക്കും പക്ഷേ ആര് കിട്ടനാ നുവതി കൊണ്ട്
ആരാ കിട്ടാനാ ബുദ്ധിമുട്ട് സത്യായിട്ടും ഈ പിള്ളേർതൊന്നും തീര- ട്ടൊ ഒണങ്ങും നില്ലാന്ന് കട്ടിയുള്ളത് അല്ലേ ഒണങ്ങുന്നില്ല തുണിയെല്ലാം അങ്ങനത്തെല്ലാം വേഗം ഒണങ്ങും മടുത്തി ഇപ്പ ആവും അന്നേരം ഇങ്ങനെ കൊണ്ട് കൊണ്ട് അവിടെ വച്ചിട്ട് ഒരു ബക്കറ്റില് ഇണ്ട്
ബക്കറ്റിലാ അന്റതും അങ്ങനെ തന്നെ കൊ - ചൊല്ലാ റിട്ടിന് കൊറച്ച് ബക്കറ്റില്ണ്ട് ബെഡ്ഷീറ്റ്- ഇതെല്ലാം ബെഡ്ഷീറ്റ് ആവുമ്പം നമുക്ക് കൊറേ സ്ഥലം വേണാലോ ഇട്ക ഇടാനെ അപ്പൊ പിന്നെ സ്ഥലം ഇല്ല അതാരെ കിട്ടിട്ടാണ് മോൻ വന്നത്
അതന്നെ പറഞ്ഞ്. നേരത്തെ എണീക്കോ രാവിലെ?
ആഹ് രാവിലെ നിസ്കരിക്കാൻ എണിച്ചിട്ട് പിന്നെ കെട്ക്കും
ആഹ്
പിന്നെ കെടന്നിട്ട് ഒരു ഏഴ് മണിയാവുമ്പോ എണിച്ചിട്ട് ചായണ്ടാക്കും അത് അരമണിക്കൂറിലാവും വേഗം അപ്പം ഇന്ന് ദോ ദോശ ചുട്ടത്
റ്റക്കല്ലേ ണ്ടാവുലൂ
ആഹ് ഒറ്റക്ക്
അപ്പോ പകല് ഒറങ്ങോ? കെടന്നൊർങ്ങോ പകല്
ഇല്ല പകല് എല്ലാ പണിയായിട്ടായിട്ടും. ഉച്ചക്ക് ഇങ്ങനെക്കെടുക്കും. ഒറങ്ങേല്ല ഫോണിൽ ഫോൺമ്മേൽല് നോക്കിക്കോണ്ട്ണ്ടാവും ഫോണില് റീൽസാ, യൂട്യൂബാ അങ്ങനെ നോക്കിക്കൊണ്ട്
ഉം ഫോണില് നോക്ക്യ പിന്നെ സമയം പോണതന്നെ അറീല്ലാല്ലോ.
ആഹ് സമയം പോകുന്നത് അറീന്നില്ല. ഫോണ് നോക്കുമ്പോ വേഗ ഒർക്കും വെര്ന്ന്
അതാണ്
അത് കാരണം പണിയെല്ലാം വെയോ പിള്ളേർ പോയിറ്റാവുമ്പോ തൊടങ്ങും പണി. അപ്പ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ എന്ത് പണി ഇണ്ടാവൂല. അടി അടിക്കലും തോർത്തലും പിന്നെ അൽക്കലും. പിന്നെ വേറെ എന്ത്? ചോറും കറിയും അത്ണ്ടാക്കും. രാ ചോറുണ്ടാല്. മുൻ ഇല്ല ഇല്ല രാത്രിക്ക് അപ്പം. രാത്രിക്ക് രാത്രി വേറെ ചുടാ. അപ്പം ചുട്ണ്.
കറിയോ കറി ഉച്ചക്ക്ണ്ടാക്കി വെക്ക്വോ?
ക കറി ഉച്ചക്ക് പച്ചക്കറി അങ്ങനെ വെച്ചെങ്കി അപ്പത്തിന് അത്. കൂട്ടൂല പിള്ളേറ് എന്തെങ്കും വേറെ കറിയാണം
അതെ നമ്മളാന്ന് നമ്മ എന്തെങ്കും ഒപ്പിച്ചും പക്ഷേ പിള്ളേർ
പിള്ളേർക്ക് ഇല്ല ഇല്ല അത് തന്നെ. കറിക്കന്നെ നീ പറഞ്ഞാൻക്ക് ഇത് ചിന്തിക്കണ്ടവരുന്നത് ഇന്നന്ത് കറിവക്കാ? നാളെന്ത് കറിവക്കാ? ശരി എന്നാല്
ഏഹ് ആഹ് ഓക്കെ ഓക്കെ